ഹലോ കേക്കാൻ പറ്റുന്നില്ലേ? ആഹ് കേക്കാം കേക്കാം എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ?
സുഖം തന്നെ ന്താ പണി?
പണി പ്രത്യേകിച്ചൊന്നുല്ല
വെറ്തെയിരി
ഹലോ ആഹ് വെറുതെയിരിക്കുന്നു അവി ആണാണ് അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ?
ആ ജോലിയൊക്കെ ഉച്ചയോട് കൂടി കഴിയും.
കഴിഞ്ഞല്ലെ കുട്ടികൾ
കുട്ടികളൊക്കെ വല്യ കുട്ടികള
വല്യ കുട്ടികളായിരുന്നു ആഹ്
അവിടെ
ആഹ് ഇവിടെ കുഞ്ഞി കുട്ടികൾ ഒരാള് യു കെ ജി, ഒരാള് ഫോർത്ത്.
ആഹ് ശെരി ആൺകുട്ടികളോ, പെൺകുട്ടികളോ?
ഒരു മോനും, ഒരു മോളും വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, ഞാൻ, പിള്ളേർ
ഹസ്ന്റെ വീട്ടിലാണോ?
ആണ് ഹലോ ഈ അടുക്കളത്തോട്ടത്തെ പറ്റി ചേച്ചീടെ ഇത് ഇതെന്തുവാ അടുക്കള ത്തോട്ടത്തെ പറ്റി
അടുക്കളത്തോട്ടൊക്കെ എനിക്കിഷ്ടാണ് പക്ഷേ ഇവിടെ സ്ഥലല്യ
ആയ് ഇവിടെയും മെയിൻ പ്രശ്നം അതാണ്. നമുക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടവ അതെക്കെ കാരണം വിഷം വെഷമടിച്ച പച്ചക്കറികളൊക്കെ മേടിക്കണേനേക്കാളും ത്രയും നല്ലതാ അടു ഇപ്പ നമുക്ക്
റത്തണെങ്കില് ഇണ്ടാക്കാനും കഴിയൂല ഈ കോഴി ശല്യം പുഴു ശല്ല്യം പിന്നെ അങ്ങനത്തെ ഓരോ ഇതിന്റെ ശല്ല്യം ആയത് കൊണ്ട് ആദ്യൊക്കെ ഇണ്ടാക്കായിരുന്നു ആദ്യൊക്കെ പയറ്, വെണ്ട, വഴുതിന ആഹ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കായിരുന്നു ആയിരുന്നു ഇപ്പൊ പിന്നെ അത് നമക്ക് ഒക്കെ നാശായി പോയത് കൊണ്ട് ഇപ്പ ആ ഭാഗത്തേക്ക് തിരിയലേ ഇല്ല
മ്മ് കാരണം നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അത് എത്ര വൃത്തിയാക്കി നോക്കിയാലും ഇങ്ങനൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് വിഷമം ആയി പോവും. അത് ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ചെയ്തിട്ട് അത് പൂത്തതും ഇല്ല അത് എടക്ക് വെച്ച് നശിച്ചു പോയല്ലോ എന്ന് ഓർക്കുമ്പോ അല്ലേ
അതെ ഉറുമ്പ് വരും, പ്രാണി വരും പിന്നെ നമ്മൾ എന്തെ ആ നമുക്ക് പിന്നെ അയിനോടൊരു ചെടിപ്പ് വന്നു പോവും
അത് ശരിയാ ഇ ഇവിടെ ഞാൻ പച്ചമുളക് ചെയ്തായിരുന്നു. പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല രീതിക്കായിരുന്നു നല്ല വലിയ മുട്ടം പ പച്ചമുളകായിരുന്നു ഇവിടെ പിടിച്ചത് അതേ കൂട്ടാന് വളം ചാണകമില്ല അതെയിട്ടുള്ളു അല്ലാതെ വോറെന്നും ട്ടില്ല ചാണകവും പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇല്ലേ അതൊക്കെ തന്നെ ഇട്ട് പക്ഷെ നല്ല രീതിക്ക് അത് വിളിച്ച് കേറിയായിരുന്നു.
ആഹ് പിന്നെ എന്ത് പറ്റി
പിന്നെ അതേ കൂട്ട് ഈ പുഴു ശല്ല്യം വന്നു അത് മൊത്തം നശിച്ചു. അതേ കൂടെ ന്നെ ബീൻസ് ഇല്ലേ ആഹ് കറി ഇപ്പോ അതൊരു മരവായി
ആഹ്
ബീൻസും എല്ല കടകള്ൽ എല്ല മേടിച്ച് കൊണ്ട് വരുന്നത് ഞാൻ ഇച്ചിരി വെച്ച് പാക പാക നല്ല രീതി ഇതാക്കിട്ട് പാകിയതാ. പക്ഷെ കൊറേയൊക്കെ വിളിച്ചു വന്ന് അതൊരുവിധം പൂത്ത് അത് പുതിയത് ആവാറായപ്പോഴത്തേക്കും തെങ്ങും നോല വീണതും മൊത്തം നശിച്ചിണ്
അത് അങ്ങനെയൊക്കെ ഓരോ
അത് അതാ ഇത് വെച്ചാ അത്രെ അത് വളർന്ന് ആഹ് ആ തെങ്ങിന്റെ ഇതായിട്ട് നമ്മളെ കെട്ടിവെച്ചാ വളർത്തിയത്. അത്രയും നല്ല രീതി ക്ക് അത് വളർന്ന് വന്ന് പൂവിട്ട് നല്ല രീതി ഒത്തിരി പൂവ് ഇട്ട് ഇഞ്ഞ് കായെയ്ടെ രീതിയിൽ വരുന്നെന്നുള്ളത് ഇത് കണ്ടപ്പോഴത്തേക്കും ഓല വീണ് അത് മൂടോട് പോയത് ഒണങ്ങിപ്പോയി. പിന്നങ്ങ് വിഷമമായി പോയി. കാര്ണം ഇത്ര എത്ര നാള ത്തെ നമ്മുടെ ഒരു കാത്തിരിപ്പായിരുന്നു അത്
അങ്ങനെ ആണല്ലോ നമ്മളെന്തോന്ന് കുഴിച്ചിട്ടാമ്മള് അതിന്റെ എടുത്ത് രാത്രിയും വെര്ണ്ണോണം രാവിലെയ് എല്ലാ സമയം പോയിക്കൊണ്ടിരിക്കല്ലോ
ക്ഷാ ചെന്ന് നോക്കി അതെന്തായി ഏതായി എവിടം വരാ എന്നുള്ള രീതി നമുക്ക് ഭയങ്കര ഇത് ചേച്ചി പറഞ്ഞത് കൂട്ട് കൊറേയൊക്കെ ചെയ്ത് കഴിഞ്ഞെ അതങ്ങ് നശിച്ചു പോയാ നമുക്ക് ആ ഒരു തൊര അങ്ങ് പോകും
അതെ അതെ ഇപ്പം ഒന്നും നോക്കാറില്ല വെഷം വാങ്ങികൊണ്ടോരു ഉണ്ടാക്കും കഴിക്കും
അത് തന്നെ ഇവിടെ നടക്കുന്നത് ഇപ്പം. പിന്നെ നമുക്ക് ഈ എടക്ക് ക്കീ സാധനങ്ങള് കൊറവായിരുത്തില്ലേ. എന്ന് വെച്ചാ പെട്ടെന്ന് നമുക്കൊരു സാധനം ഉണ്ടാകണം അപ്പൊ പ പച്ചമുളകോ എന്തേലും ഒന്ന് ഇല്ലന്ന് കണ്ടാലേ പെട്ടെന്ന് കടയി പോകാതെ നമ്മുടെ മിറ്റത്ത് തന്നെ അത് ഉണ്ടെങ്കി ആ രീതിയിലാണ് ഞാൻ ഏറ്റവും കൂടുതല് പച്ചമുളക് ഇട്ടത് പെട്ടെന്ന് നമുക്ക് പിച്ചി എടുത്ത് പെട്ടെന്ന് കറിയാക്കാല്ലോ. പിന്നെ കട സാവധാന പോയി മേടി ക്കാ ല്ലോ എന്നുള്ള രീതിയില. പക്ഷെ അതൊന്നും ഇവടെ നടക്കുന്നില്ല അല്ലെങ്കി കൊറച്ച് ച്ച് സ്പെയ്സ് വേണം
അതെ ഇന്നട്ട് നമ്മള് എന്ത് അതെ. ഒന്നും പിന്നെ കടക്കാത്ത രീതിൽ വേല്യൊക്കെ കെട്ടി ബൗണ്ടറി ആക്കി അങ്ങനെയൊക്കെ ചെയ്യണം അതൊന്നും ചെയ്തിട്ട് ഇല്ല ഉം
ഇവടെ വളർത്തുന്നതിനോട് പലർക്കും താല്പര്യ ഇല്ല ഈ ചെയ്യ്തെ വരുമ്പഴ്ത്തേക്കും നമ്മുടെ വീടിന്‌ തന്നെ അത് പിന്നെ ഒരു ഇതായിട്ട് വരും
ഇക്കാണ് അതിങ്ങനെ കയറ് എറങ്ങെ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിക്കും
അതെ എപ്പഴും വെള്ളം ഒഴിക്കണം. എപ്പഴും നോക്കണം. ഇരുപത്തിനാല് മണിക്കൂറും മോളില് താഴെ കേറുന്നത് ഭയങ്കരം
അതെ അതെ അത് നടക്കൂല. എനിക്കൊന്നും നടക്കൂല. ഇൻക്ക് ചെറിയ കാൽമുട്ട് വേദന
കാല് മുട്ട് വേദനയുണ്ട് അല്യ ഇപ്പോ പ്രായമൊന്നും ഇല്ല. ഇപ്പ ചെറുപ്പക്കാർക്കാ ഏറ്റ് റ്റവും കൂടുതൽ കാൽമുട്ട് വേദന പ്രയമായവര് പിന്നെ ഓടി നടക്കും ചെറുപ്പക്കാർക്ക് ഇപ്പ തീരെ വയ്യ
അതെ എന്താ ജോലി ഇണ്ടോ
ജോലിയൊന്നും ഇല്ല
ആഹ് ഹൗസ് വൈഫ് ആണ്.
ആണ് ആണ്.
ഉം പിന്നെ ജോലിയൊന്നുല്ലാന്ന് നമ്മള് പറയും നമ്മക്ക് വീട്ടില് ഇരുപത്തിനാല് മണിക്കൂറും ജോലിയല്ലേ?
ആത് സത്യ ഇരിക്കാൻ സമയമില്ല ഇപ്പഴും എന്നെ നോക്കി ഒരു മല ഞാൻ മുകളിൽ കഴുകിയിട്ട ഡ്രസ്സ് എല്ലാം കിടക്കുവാ ഒന്ന് മടക്കാൻ.
അതെയ
ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അതിലോട്ട് പോവാൻ അതാ ജോലി ഉണ്ടോന്ന് ചോദിച്ചാൽ ജോലിയാണ്. നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇപ്പോ പറയുന്നുണ്ടല്ലോ ഏറ്റവും കൂടുതല് ആഹ് ഏറ്റവും കൂടുതല് ഈ ഇവിടെ ജോലി എടുക്കുന്നത് നമ്മുടെ അമ്മമാരാണെന്ന്.
അതെ അതെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പോസ്റ്റ്‌ ഞാൻ കണ്ടിണ്ട്.
വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം അവർക്ക് ഇരുപ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയങ്ങാണ്ട് ഏഹ് സാലറി അർഹി ക്കുന്ന ജോലിയാണ് അവര് ചെയ്യുന്നത് ഒരു ദിവസം കണ്ടാലെന്ന്.
അതെ അതെ നമുക്കെന്തെങ്കിലും ഒന്ന് തന്നൂടേ ഗവൺമെന്റിന്?
അതാ അതാ തോന്നുന്നു നല്ലത് കാരണം ഒരു ഒരു കൊച്ചിനെ നോക്കുന്നത് അ ത്ര ചെറിയ പണിയൊന്നും ആയിട്ട് തോന്നുന്നില്ല.
അല്ല എന്തെല്ലാം
ഒരു കിച്ചണിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന ഒരു കറി വേവണമെങ്കിൽ ഇത്ര സമയം എടുക്കണന്നുണ്ട് പക്ഷേ ഒരു കുട്ടിയെ നോ ക്കണന്ന് പറയുമ്പോ അത്രയും സമയവും അല്ല
ആഹ്
എത്ര സമയം അത് ഉറങ്ങാൻ എടുക്കുവെന്നോ എത്ര സമയം അത് ഫുഡ് കഴിക്കാൻ എടുക്കുമെന്നോ ഒന്നും നമു ക്ക് പറയാൻ പറ്റത്തില്ല.
പറയാൻ പറ്റില്ല എന്തെല്ലാം വാശിയാ അവര് കളിക്കുവാ അതൊക്കെ നമ്മൾ തരണം ചെയ്യണ്ടേ?
തരണം ചെയ്യണ്ടായോ നമുക്ക് ഒന്ന് അതിൽ കൂടുതലാ ക്ഷമ എന്ന് പറയുന്ന സാ സാധനം വേണ്ടത് ക്ഷമയുടെ നെല്ലി പലകേം കഴിഞ്ഞാ നമ്മളൊരു കുട്ടിയെ നോക്കുന്നത്.
വളർത്തുന്നത് അതേ ശരിയാണ്. നമ്മൾ എത്ര കാലം വരെ അവര് വലുതാവുന്നത് വരെ ഏത് വലുതായാലും നമ്മള് ഇണ്ടെങ്കില് എന്തായാലും നമ്മളന്നെ ഓൽക്ക് ഒരുക്കി കൊടുക്കണം.
ഉറപ്പായിട്ടും ന ഇപ്പ എത്ര വലുതായാലും എത്ര ചെറുതായാലും അമ്മേ അതെന്തിയെ അമ്മേ ഇത് എന്തിയേ കയ്യിലെടുത്ത് കൊടുക്കാ ഒന്നും കാണാത്തതുല്ലാ ഒന്നും കേൾക്കാതെ വരും പണ്ട് നമ്മളെങ്ങനെ രുന്നോ ആയവസ്ഥ തരും നമ്മുടെ മക്കളും പണ്ട് നമ്മുടെ അമ്മമാരെ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിപ്പിച്ചി ച്ചിട്ടുണ്ടോ അതിന്റെ ഡബിളാ ഇപ്പോ നമുക്ക് വന്നോണ്ടിരിക്കുന്നെ. ഇ പക്ഷേ എത്ര വളർന്നാലും നമു ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പഴും കൊച്ചു കുഞ്ഞുങ്ങളന്നെയാ നമ്മൾ വിചാരിക്കും പിന്നെ പ്ര പണ്ട് പ്രസവിച്ചു കയ്യി തന്ന ആ രീതി ഇപ്പോഴും മനസ്സിലിരിക്കുന്നെ. ഇവര് വളർന്നു സ്കൂളി പോയി അത് തൊന്നും നമുക്ക് അതൊന്നും നമുക്ക് ഓർമ്മയും ഇല്ല അതൊട്ടും നമുക്ക് ഉൾ ക്കൊള്ളാനും കഴിയുന്നില്ല.
കഴിയൂലാ എന്നും നമ്മളക്ക് ഓര് കൊച്ചുങ്ങളന്നെ ആയിരിക്കും.
അവരങ്ങ് വലതായി അവര് പറിയും ഞങ്ങൾക്ക് അതാണ് ഞങ്ങക്കിതാണിഷ്ടം ഇപ്പോ നാല് വയസ്സുള്ളത് അഞ്ചു വയസുള്ള കുഞ്ഞ് പറയും എനിക്കി പാന്റ് വേണ്ട. അമ്മയോട് മറ്റ് വേറെ പാന്റ് എടുക്കാന് പറയും ഇത് എന്റെഷ്
ആഹ് അതെയതെ നാലു വയസ്സും ആവണ്ടാ രണ്ട് വയസ്സുള്ള മതി ആഹ്
അതാ ഇപ്പോ നമ്മുടെ ഇഷ്ടത്തിനല്ല അവർക്ക് മുഖ്യം അവരുടെ ഇഷ്ടം. അവർക്കത് വേണ്ട അവർടെ അതാ ഹെയർ സ്റ്റൈൽ ആയാലും ഡ്രെസ്സിംഗ ആയാലും എല്ലാം അവര അവരുടെ രീതിക്ക് അവരെടുക്കത്തുള്ളൂ
അതെയതെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് എന്താണ് മാതാപിതാക്കൾ പറയുന്നത് അത് ആട്ട്നുസരിക്ക ഉം
ഇപ്പൊ നമ്മളരു കടയിൽ പോയാ നമ്മള് മേടിക്കുന്നതല്ല അത് വേണ്ട എത്ര വില കൂടിയതായാലും അത് മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ മക്കള്
മക്കള് അത് നമ്മുക്കത് നമ്മള് അതനുസരിക്കേണ്ടി വരും
വരും കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ം അവരെ കൂട്ടിക്കൊണ്ട്പോാെ എടുത്തണ്ട് വന്നാ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പ അത് കാണഭം നമ്മ അതാ ഇതല്ല അപ്പൊ നമുക്കൊരു വിഷമ ഇത്രയും പൈസ മുടക്കി നമ്മള് മേടിച് കൊണ്ട് വന്നിട്ട് ഇത് വേസ്റ്റ് ആയല്ലോ എന്ന്
അതെന്നെ അങ്ങനെയാണ് ഇപ്പത്തെ
ഇതിങ്ങെളെ കൂട്ടിക്കൊണ്ടുപോയാ നമ്മള് അഞ്ഞൂറ് രൂപയുടെ ഡ്രസ് എടുക്കേണ്ടതാ സ്ഥലത്ത് ഇതുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ആയിരത്തി അഞ്ഞൂ രൂപ ഡ്രെസ്സും എടുത്തേ വെളിയിലോട്ട്റങ്ങതുള്ളു
അതെ ഇവരെ കൊണ്ടുവാ പറ്റു വാങ്ങയും ചെയ്തുടാ ഇവർക്ക് പാകായിരിക്കണല്ലോ അങ്ങനെയൊക്കെള്ള ചൊറകളാണ് ഉം
അതേപോലെ തന്നെ ഫുഡ് ൻ്റത് അതാ ആഹ് ഫുഡ് വേണ്ട ഈ ഫുഡ് വേണ്ട ഇവിടെ ഇഡലി വെക്കും ഇഡലിക്ക് അഹ് മൂ ത്താക്ക് സാമ്പാറങ്കി ഇളയാക്കി ചമ്മന്തിയേ പറ്റത്തുള്ളൂ രണ്ടു പേരും രണ്ട് കറിൻകൂട്ടി തിന്നത്തിന്നാ അയാക്ക് സാമ്പാർ വേണം ഇയാക് ചമ്മന്തിക്കറി വേണം
ആഹ് നമ്മളെ പണി ഇങ്ങനെ കൂടാ ചെയ്യാ
അതാ അപ്പ നോക്കാന്ന് വെച്ചാൽ ഇടുലിയായി സമ്മന്തിക്കറിയായി അതായി ഇതായി മൊത്തത്തില അപ്പൊ അപ്പ ഉണ്ടാക്കുന്ന സമയത്ത് ഒരാക്ക് ചമ്മന്തി ഒരാക്ക് കടലക്കറി വേണം
ഹ് ഹാ അങ്ങനെയൊക്കെയാണ്
അങ്ങനെ ഹോട്ടല്ന്ന് നോൽക്കുന്ന രീതി തീരും നമ്മുടെ കിച്ചൺ ഇപ്പോഴും വർക്ക് ചെയ്യുന്നന്ന് ചെല വീടുകളിൽ പറയാം ചിലടത്ത് ജോലിയ ഉള്ളവര് ബ്രെഡോ ജാമോ എന്താന്ന്വച്ചാ അപ്പ കൈ കിട്ടുന്ന എല്ലാം തിരികി കൊടുക്ക അപ്പോഴേ ജോലിക്ക് പോ അല്ലെങ്കി ഹോട്ടല് എന്തെങ്കിലും ഓട കൊറേ ആഹ് അത് കൊട്ക്കാ വീ പോകാ ഇപ്പൊ കൂട്തലും ട്ടിലിര്ക്ക്ന്നവർക്കാണേറ്റവും വല്ല്യ പണി അതെന്താണോ പറയ് അതെ നമുക്ക് വേറെന്താ ജോലി നമുക്ക് നൂറ് കൈയുണ്ടല്ലോ അത്കൊണ്ട് നമുക്ക് നൂറ് നൂറ് കൈയ്യും നൂറ് പണിന്ന്ള്ള രീതിയിലാണ് ഇപ്പഴും എല്ലാരും നമ്മളെ കണ്ടോണ്ടിര്ക്ക്ന്നത്
അതെ അതെ പിന്നെ ഈ ഗ്യാസും ഇതൊക്കെള്ളേനെ കൊണ്ട് നമുക്കൊരു സഹായംന്ന്
ആഹ് അത് ശരിയാ നമുക്കൊരു സഹായൊണ്ട്
ഉം പണ്ടങ്ങനെല്ലായിരുന്നല്ലോ